ആഹ്.
ഹലോ.
ഹലൊ കേക്കാവോ?
ആഹ് കേക്കുന്നൊണ്ട് ഏഹ് ആഹ് കേക്കുന്നൊണ്ട്.
ആഹ് പറഞ്ഞൊ എന്തോ ഉണ്ട് പിന്നെ?
എന്തൊക്കെ വിശേഷം?
നല്ല വിശേഷം മഴയൊണ്ടോ?
ഇല്ല ല്ല ഇന്ന് നല്ല വെയിലാണ്.
ഇവ്ട പൈങ്കര മഴ.
ആഹ് ഇന്നിവിട നല്ല വെയില്ണ്ട് ചെറുതായിട്ട് ചാറൊക്കെ ചെയ് അല്ല പഠിക്കല്ല. ഞാൻ ചെറുതായിട്ട് കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്യുന്നുണ്ട്.
ആഹ് ആഹ്.
ആഴ്ചേല് ഒരൂസേ ഉള്ളൂ. ഉം ആഴ്ചയില് ഒരു ദിവസാണത്ള്ളത് ന്ന് പറയാ.
അഹ് അഹ് ആഹ് വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്?
വീട്ടില് ഞ മക്കള് ഇന്റെ രണ്ട് മക്കളും ഞാനും. ഹസ്ബന്റു
മ്മ ഉമ്മ ഉപ്പ ഒന്നുല്ലേ?
ഇല്ല ഇല്ല ഞങ്ങൾ ഇപ്പോ വേറെയാണ് താമസം
വേറെ താമസിക്കുവ മക്കള് പോയോ?
ആഹ് മക്കളൊക്കെ പോയി എന്തൊക്കെ അവിടെ വിശേഷം.
സുഖം ഇവ്ടാ തുണി കഴുകാൻ ഇറങ്ങിയ അന്നേരം മഴ പെയ്യ്ന്ന് ഇതുവരെ മഴയില്ലാതെ വെയിലായിരുന്നു അപ്പം. പെരേക്കെന്ന് തൂത്ത് വാരിക്കൊണ്ട്.
അഹ് ആഹ്.
തൊടങ്ങിയതാ അന്നേരം ഇതാ മഴ പെയ്യുന്നു ഉം ആഹ് മഴ പെയ്യുന്നു തുണി എന്നാ എല്ലാരുടെയും വാരി. മുക്കി വെച്ച് അന്നേരം ഇതാ മഴ പെയ്യുന്ന് ഹ്.
അങ്ങനെ മിഷീന്ണ്ടാ?
ഇല്ലടാ അലക്കുകല്ല് മിഷൊന്നും ഇല്ല ഉം.
പിന്നേ മിഷീൻല് ഒന്ന് ഒണക്കീട്ട് ഇട്ടാല്.
മിഷ്യൻ ഉണ്ടേല് ഇല്ലടാ മിഷ്യൻ ഉണ്ടെല് വെയില്. ഈ കുഞ്ഞുങ്ങള്ടേ ഒന്നും അതിനകത്ത് ഇടാൻ പറ്റത്തില്ലല്ലോ.
ആഹ് ആഹ്.
ബെഡ്ഷീറ്റോ കാര്യങ്ങളൊക്കെ അല്ലെ അതിനാകത്ത് ഇടാൻ പറ്റു
ഏതും ഇടോക്കെ ച്ചെയാം കൊഴപ്പൊന്നുമില്ല ബെഡ്ഷീറ്റൊക്കെയാണ് ഏഹ് ആ ചളിയുള്ളതൊക്കെ ഇട്ട് കഴിഞ്ഞാലും വല്ലാതെ ഇങ്ങോട്ട്‌ വൃത്തി
ആ കിട്ടിയിട്ടില്ല ആമ്പിള്ളാര് ഫുട്ബോൾ കളി കളിക്കാൻ പോണ ഡ്രസ്സുകളൊക്കെ അതിനകത്ത് വാരി ഇട്ടാല് പറ്റത്തില്ലല്ലോടാ അടിച്ചു തന്നെ കഴുകണം എന്ന് വെച്ചാൽ പെപിള്ളാരെ കൂട്ടല്ല ആംപിള്ളാര്
ഉം ആഹ് അതും ഇപ്പോ അങ്ങനെ നല്ല ചെളിയുള്ള ടൈമും അല്ലേ
ഇപ്പം അവർക്ക് ഹരൊള്ള സമയവാ
ആ അതെ അതെ ഇന്നലെ എന്റെ മോനും അതെ ചളിയില് ഇങ്ങട്ട് കളിച്ചിട്ടേ നന്നായിട്ട് ചെളിയാകീട്ട് വന്നാണ് ഞാൻ പറഞ്ഞു ഇജ്ജെന്നെ തിരുമ്പിയിട്ടിട്ട് കേട്ടോന്ന് പറഞ്ഞു അപ്പൊ കൊറച്ചൊക്കെ അതിമത്തെ ചളിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇന്നാലും
അത് വെളുക്കത്തില്ലടാ മിഷീന് ഇട്ടാലൊന്നും വെളക്കത്തില്ലടാ കാരണം പിന്നെ മൊത്തത്തി എന്ന വെച്ചാല് ആ പാന്റിന്റെ കോലം തന്നെ കണ്ട രാവിലെ സോപ്പ്പൊടി മുക്കി വെച്ച് അത് മാത്രം ഇപ്പൊ നോക്കിയപ്പോ നല്ല റെഡ് കളറ്
ആഹ് അതാണ് വെറും ചെളിയല്ലേ ഇപ്പൊ ചളി പിളിയല്ലേ ഇവിടെ
ആ ഇന്നലത്തെ മഴയല്ലാരുന്നോ ആയിരുന്നോ ഇവിടെ ഭയങ്കര മഴയായിരുന്നു ആ മഴയത്തു ആ മഴ
ആ മഴ കൊണ്ടിട്ടു കളിച്ചു ഇന്നല്ലേ
ആഹ് ആ മഴയൊകെ ആഹ് ആഹ് ആഹ് മഴയൊക്കെ ചെളികാത്തു പോയി കിടന്ന് ഫുട്ബോൾ കളിച്ചിട്ട് വന്ന ചെളിയാ അത് ഇതിനാകത്ത് പോയി അതുവല്ലെ ഇപ്പോഴത്തെ അസുഖം അസുഖങ്ങൾ പറഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവത്തില്ല അവർക്ക് ഇതൊരു രസവാ ഉം ഉം പനിയ് അസുഖങ്ങളും പറഞ്ഞാ അവർക്ക് മനസ്സിലാവണ്ടെ
ദ ഹെ ഹെ അഹ് അവർക്ക് കളി ആഹ് ഹരത്തിലെ അതൊന്നും ചി ചെവി കേക്കേയില്ല
രണ്ട് മണിക്കൂറും ഹെ അല്ല രണ്ടു മണി ക്കൂർ നനഞ്ഞ് ഫുട്ബോള് കളിചെന്ന് പറഞ്ഞപ്പോ ഒന്ന് ചിന്തിച്ചു നോക്ക്
ഉം ഉം രണ്ടു മണിക്കൂറൊക്കെ കളിച്ചോ
ആഹ് നാലുമണി തൊട്ട് ആറു മണിവരെ ആ മഴ കളയാതെ ഇവമാരെല്ലാം കൂടെ
ഉം അവർക്ക് നല്ല രസണ് നമ്മക്ക് പോലും കൊതിച്ചുവെവുട്ടൊ ആരും കളിക്കുന്ന കാണുമ്പോ എനിക്ക് കൊതി തോന്നാറുണ്ട് മഴയ ത്ത് കളിക്കാൻ പറ്റുന്നില്ലല്ലോ നമുക്കു ഒന്നുംന്ന് മ്മ് രസണ് അതൊക്കെ കുട്ടിള് കൊറേ ഞാൻ അങ്ങനെയും ചിന്തിക്കും കുട്ടികള് കളിക്കട്ടേന്ന് ഹലോ ഹലോ ഹലോ ഹലോ